ഹലോ ആ പറഞ്ഞോ
ആഹ് അടുത്ത സബ്ജക്റ്റ് ഏഹ് ഫുഡ് അല്ലേ ഇഷ്ടപ്പെട്ട ഭക്ഷണം വനതാ
പസത്തെ ഭക്ഷണം അങ്ങനെയുള്ള വില നമ്മളെല്ലാം കഴിക്കും നാടനും ബിരിയാണിെല്ലാം ഒക്കെ കഴിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല
ആഹ് എനിക്ക് ബിരിയാണികോട് ഒർത്തും ഇഷ്ടമില്ല ആഹ് ആഹ് പക്ഷെ അതേ സ്ഥാനത്ത് ചോറും മീൻകറിയാണേല് ഒരു കൊഴപ്പവും ഇല്ല ആ സദ്യയോട് എനിക്ക് വലിയ താല്പര്യം പര്യം ഇല്ല
ഇല്ല അപ്പൊ ഈ ഫങ്ഷനൊക്കെ പോവുമ്പം അപ്പോൾ ഈ ഫംഗഷനൊക്കെ അതായതിപ്പോൾ ഒരു കല്യാ ഫ്ഷനൊക്കെകുമ്പോൾ ഇം ഫ്രൈഡ് റൈസും പിക്കനും ഒക്കെ അല്ലെ അപ്പ അന്നേരം അങ്ങനൊക്കെ ആുമ്പം
അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമ്മൾ കഴിക്കും പക്ഷെ അല്ലാതെ നമ്മൾ ഇപ്പൊ എവിടെെങ്കലും പോ കു പോകുന്നു ഹോട്ടലിൽ പോയി കേയറുന്നുന്ന് വെച്ചോ അപ്പൊ അങ്ങനെയാണേല് ഞാൻ ഉച്ചസമയണല്ലെ എന്റെ കൂടെ ഹസ്ബൻറും പിള്ളേർക്കും അവർക്ക് രണ്ടു പേർക്കും മൂന്ന പേർക്കും ഉണ്ടല്ലോ ഇത് തന്നെയ ഈ ബിരിയാണിയ ഇഷ്ടം അവർക്ക് മൂന്ന് പേർക്കും കൂടെ ബിരിയാണി മേടിക്കും അല്ലങ്കിൽ
ഹല ആഹാ അപ്പൊ മീൻകറിി ചോറു വണോ ഇഷ്ടം
ആഹ അതാ ഞാൻ കഴിക്കുന്നത്
മീൻ എല്ലാ സൈസ്മീൻ ഉപയോഗിക്കുവോ
ആഹ അതു കൊഴപ്പ ഇല്ല
മീൻ കിട്ടിയാൽ മതി മീന്റെ ഒരു തല കണ്ടാൽ മതി
ആ അല്ല അത് നമ്മള് വെളയിൽ പോയി ഇങ്ങനെ കഴിക്കുമ്പോം
ആഹ്
ബിരിയാണിയോ മറ്റോഅങ്ങനെ കഴിക്കും ബിരിയാണിക്ക് കഴിക്കുന്നില്ലെങ്കിൽ ചോറും മീൻ കറി അങ്ങനെ മേടിക്കും
ആഹ ഹാ
ആഹ അല്ലാതെ എനിക്ക് ബിരിയാണിയോട് മന്തി അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇഷ്ടം
ആഹ അതിന് ടേസ്റ്റും കാണുമായിരിക്കും
ഓ എനിക്ക് ഇഷ്ടമല്ല മന്തി അത് മറ്റേ പൊരിച്ചു വെക്കുന്നതല്ലേ
ആഹ നാ അങ്ങനും കഴിച്ചിട്ടില്ലേ
ആഹ് അതെ മറ്റേ ബിരിയാണി ചോറ് പോലതന്നെ ചോറ് സെപ്പറേറ്റ് മന്തി
ഇതേ വേവാത്ത സാനവാന്നോ കമ്പിയെ
കമ്പിയേലൊന്നുവല്ല അല്ലാതെ ഏഹ് വെല്ല്യ പീസായിട്ട് ഫ്രൈ ആക്കിയെടുത്ത് തരുന്നത്.
അതാന്നോ മന്തി അതാന്നോ കുഴിമന്തി?
ആഹ് അതാ മന്തി അന്നിട്ട് അയിന്റെ കൂടെ മറ്റേ ഈ സലാഡ് പോലത്തെ ഏതാണ്ടക്കെ സാധനം വെളുത്തിരിക്കുന്നത് ഏഹ് അവർക്ക്
ഒന്നു തന്നാ പഷേ പേര് മാറ്റിയന്നേള്ളൂ. വെല്ല്യ വ്യത്യാസന്നുല്ലല്ലോ ഓക്കെ. അപ്പ ഈ അൽഫാമന്ന് പറയുന്ന കറങ്ങുന്ന സാനാണോ കമ്പിയേല്?
ആഹ് അത് ഷവർമ്മയല്ലേ?
ആഹ് വേവാത്ത സാനം ഉള്ള് വേവാത്ത സാധനം.
ആഹ് എനിക്ക് അതിനോടൊന്നും താല്പര്യല്ല.
ആഹ് ക്ഷെ ചെലര് ഭയങ്കര ത്രാന്തോടുത്ത് കഴിക്കുന്ന കാണാം അതന്ന് ചെലർക്ക് പറയുമ്പം
ഇല്ല അങ്ങനെയല്ലേ?
ആ ചെലർക്കാത് പേര് പറയുമ്പഴെ ചെലര് ജീവം കളയും. ചെലർക്ക് ആ പേര് പറയുമ്പഴേ ചെലര് ജീവം കളയും.
ആഹ് അതെ. അതേപോലെ ഞാൻ പിന്നെ കഴിക്കുന്നെന്ന് വെച്ചാ പൊറോട്ട പൊറോട്ടയും കടലക്കറിയും.
അത്ഷ്ട്ടല്ലേ?
ആഹ് ആ ഒരു കോമ്പിനേഷായിട്ട് കാപ്പി കുടിക്ക ഹോട്ടലിൽ കേറിയ പൊറോട്ടയും കടലക്കറിം എന്നായാലും.
ആഹ് മുട്ട് മുട്ടക്കറിയൊന്നുഷ്ടല്ല?
ഓ മൊട്ടക്കറിയോട് വെല്ല്യ താല്പര്യല്ല പൊറോട്ടേടെ കൂടെ കടലയാ നല്ലത്.
ആഹ് അല്ലാത്ത കറികള് ഏതക്കെയാ ഇഷ്ടം അവിയല്, സാമ്പാറ്, ചമ്മന്തി?
സാമ്പാറെടക്ക് കൂട്ടും പിന്നെ ചമ്മന്തിന്ന് പറയുന്നത് അത് ഏഹ് കുഞ്ഞുനാള് തൊട്ടെ എന്റെ ഫേവറേറ്റ് ആര്ന്ന്‌ ഞാൻക്കെ എന്നാക്കെ കറിണ്ടേലും അമ്മേം കൊണ്ട് ഈ ചമ്മന്തിയര
ചുട്ട് ചുട്ട ചമ്മന്തി ചുട്ട ചെമ്മന്തി. ആഹ് അതാ അത് തേങ്ങ ചുട്ട് അത് വെർത്തിയേം ടേസ്റ്റാന്.
ആഹ് അതും ഇഞ്ചിയും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റല്ലേ?
ആഹ് അതാ ചുട്ട്
ആഹ് എന്നാ കറിയ്ണ്ടേലും എനിക്കിച്ചി ചമ്മന്തി വേണം അന്നിട്ട് ചമ്മന്തി ഏഹ്?
അച്ചാറൊന്നുഷ്ടല്ല?
അച്ചാറ് ഇഷ്ടം മറ്റേ നാരങ്ങച്ചാർ നമ്മള് വീട്ടി ഇടുന്ന നാരങ്ങ ച്ചാറില്ലേ ആഹ് മറ്റേത് കൊള്ളത്തില്ല. പിന്നെ ഈ വെളുത്തുള്ളി അച്ചാറ് കാന്താരിമൊളകച്ചാറ്
ആഹ് അല്ല ഡെയിലി ഉപയോഗിക്കുവോ അച്ചാറ്?
ഇല്ല അച്ചാറ് നമ്മള് വീട്ടി ഒണ്ടാക്കി വെച്ച് കഴിയുമ്പം അത് തിരുന്നോടം വരെ ഉപയോഗിക്കും.
ആഹ് ആഹ് ഓക്കെ ഓക്കേ കഞ്ഞീം പയറുവൊക്കെ ഇഷ് ട്ടോണോ നാടൻ പപ്പടം ചുട്ടതെ ചമ്മന്തി കഞ്ഞീം പയറും ഇഷ്ടവാണോ?
കഞ്ഞീം പയറിനോട് ഒരുതാൽ പര്യല്ല ഞാനെങ്ങനെ ആയാലും കഞ്ഞി ഒണ്ടാക്കിയാലും ചോറായിട്ട് കഴിക്കാനാ എനിക്കിഷ്ടം.
ആന്നോ അല്ലീ ചൊമന്നരിയടെ കഞ്ഞി. ഒണ്ട് അത് നല്ലല്ലേ കുടിക്കാൻ ആഹ് ആഹ് അതുംച്ചാറും പപ്പടവും
ആഹ് ആഹ് നമ്മൾ ആശുപത്രിയിലൊക്കെ നിക്കുമ്പോ കഞ്ഞിയും അച്ചാറും പപ്പടവും പിന്നെ മറ്റേ എന്താ ചമ്മന്തിയില്ലേ മറ്റേ ഏഹ് ചെമ്മീൻ ചമ്മന്തി
ആഹ് ആഹ്
ആ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും
ആഹ്
ആഹ്
പിന്നെ എന്തുവാ ഉം എത് കാരണംത് പറയാൻ വന്നല്ലോ പിന്നെ അവിയയിലെ
അവിയൽ അവിയൽ എനിക്ക്ിഷ്ടമാണ് നല്ല ടേസ്റ്റ് ഒത്തിരി ഉപ്പൊന്നും കൂടാത
കല്യാണത്തിന്റെ അവിയൽ കല്യാണത്തിന്റെ അവിയല് നല്ലതല്ലയോ
ആഹ് കല്യാണ വിയൽ അടിപൊളിയാ
ആഹ് പക്ഷെ അത എങ്ങനെയാ വെക്കുന്ന ഞ ഞാൻ എങ്ങനെയൊക്കെ വെച്ച് നോക്കിട്ട് ഒക്കത്തില്ല
ആഹ് ഉള്ളിത്തീയൽ ഇല്ലേ ഉള്ളിത്തീയല് ആഹ് അത് ഭയങ്കര ഇഷ്ടവാ
ഈ വെല്ലിയുള്ളിയാണോ ചെറിയ ഉള്ളിയാണോ
ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ആഹ് അത് കൊറേ എത്ര നേരം ഇരുന്ന് എടുക്കണം അത് വഴറ്റി വഴറ്റി ഒരു പരുവവാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള തേങ്ങ വേറെ വഴറ്റണം
ആഹ് ഹ
അങ്ങനെ മൊത്തം തേങ്ങാ വറുത്തെടുത്ത അതിന്റെ ചേര വ ചേരുവകളെല്ലാം ചേർത്ത് കാരറ്റ് ആഹ് എട ഈ ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊക്കെയ ഉണ്ടാക്കുള്ളൂ
ആഹ് അല്ലാതെ ഒക്കത്തില്ലല്ലേ
അല്ലാതെ വെക്കണമെങ്കിൽ എത്ര നേരം പോകും
അല്ല ഒരുപാട് ആൾക്കാരും ഉണ്ടെങ്കിൽ എത്ര സമയമ എടുക്കും
ആ ഹഹ
പിന്നെ ഈ അരി പൊടി ഈ അരി പൊടിച്ചത് കഴിച്ചിട്ടുണ്ട് ഈ അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ വെളുത്തെ വലുപം വരുന്ന അത് വറുത്ത് പൊടിച്ച് തേങ്ങായും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ
ഇല്ല ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല
ഞാൻ പറഞ്ഞ മനസ്സിലായി എങ്ങനാണോന്ന് അതായത് നമ്മൾ അരി ആ അതായത് അരി കഴുകിട്ട്
ആഹ്
ഇതുപക്ഷെ ഒത്തിരി സമയം വേണം ഈ പറഞ്ഞ എന്റെ കൂട്ടി ഉള്ളിത്തിയല് ഒത്തിരി കൊണ്ട് ഒത്തിരി സമയം വേണം അതായ ന കുറച്ച് ആദ്യം സാമ്പിൾ എടുത്തിട്ട്
എ
അങ്ങനെ ബ്രൗൺ നിറമാവും കരിയരുത് കരി ആഹ് ഞാൻ പറഞ്ഞ ഈ റേഷൻ കട നിന്ന് കിട്ട കിട്ടുന്ന വളുപ്പം വേവും ന്ന അ രി ഉണ്ടല്ലോ അത് വറുത്തിട്ട് പൊടിക്കണം പൊടിച്ചിട്ട് ഇച്ചിരി തേങ്ങായും ശർക്കര ഉണ്ട് ശർക്ക രയോ പഞ്ചസാരയുണ്ട് പഞ്ചസാര ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം ഈ പൊടിച്ചരിയും കൂടിയിട്ട്
ആഹ് ഹ
മിക്സ് ആക്കിയിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിടുക്കാം നല്ലതാ ചായയുടെ കൂടൊക്കെ കഴിക്കാൻ നല്ലതാണ്
ചുമ്മാ കോരി കോരി കഴിക്കും അല്ലേ
ആഹ് കോരി കഴിക്കാം അങ്ങനെ വെച്ചിട്ടില്ല അല്ലേ
ആഹ് ഇല്ല ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല
ഇതൊക്കെ പിള്ളേർക്ക് നാല് മണിക്ക് പരീക്ഷിക്കല്ലേ
ആഹ് ഒരു ദിവസം നോക്ക് അപ്പൊ അഥവാ ഇപ്പം ചേച്ചി കൂടുതൽ ഇത് ഉണ്ടാക്കുന്നെന്ന് വെച്ചോ
ആഹ്
ഈ ഈ അരി പൊടിച്ചത് ഒരു വേറൊരു ടിന്നകത്ത് ആക്കിയിട്ട് ആവശ്യത്തിന് തേങ്ങയും ശർക്കരയും കൂട്ട് മിക്സി ശർക്കരയും പഞ്ച സരയും ഈ മൂന്ന് ഒന്ന്ട്ട് കറക്കിയെടുക്കണം അപ്പൊ എല്ലാം കൂടെ അങ്‌ ആവുലോ മധുരം
ആഹ് ആഹ്
എന്നിട്ട് കഴിക്കണം പക്ഷെ ഒന്നിച്ചെല്ലാം കൂടെ ഈ തേങ്ങെല്ലാം ചെരകി വെച്ചാല് പന്നലാവും അപ്പ ഈ അരി പൊടിച്ചത് മാത്രം ഡപ്പ കുറച്ച് ഡപ്പ ക്കകത്ത് ആറിയതിനു ശേഷം ആറിയതിന് ശേഷം മാത്രം ടപ്പക്കകത്ത് ആക്കി വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണുന്ന അത്രയും തേങ്ങായും പഞ്ചസാരായിട്ടൊന്ന് ഞാൻ ഈ പറഞ്ഞോല മിക്സിക്കകത്തിട്ട ഒന്ന് അടിച്ചേർത്ത് പിള്ളേർക്കൊന്ന് കൊടുത്ത് നോക്കു ഒന്ന്
ആഹ്
ടെസ്റ്റ് ചെയ്ത് നോക്കു അങ്ങനെ
ആഹ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആഹ് ഈ വ വെള്ളയരിയല്ലേ
ആഹ് എളു എളുപ്പം വേവുന്നരി ആഹ്
എളുപ്പം വേകുന്നത് മറ്റേ സ്കൂളിൽ നിന്ന് കിട്ടുന്നേ കൂട്ടല്ലേ
റേ റേഷൻ കടയന്ന് കിട്ടുന്നത്
റേഷൻ കടന്ന് കിട്ടുന്നതിന് നല്ല വേവുണ്ട് ഇപ്പം
ഇല്ല ചേച്ചി വല്യ വേവന്നുല്ല വെളുത്തരി ഉണ്ടല്ലോ ആഹ് ഈ വെളക്ക നീള ഉള്ളരി
ആഹ് നീളമുള്ള അരി
ആഹ് അത് റേഷൻ കടേന് കിട്ടുന്ന വെള്ളയരി മറ്റേ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന മാവേലിന്നൊക്കെ മേടിക്കുന്ന വെല കൊടുത്തരി അല്ല മറ്റേ കൊണ്ട ഒരു രൂപക്കെ കിട്ടുന്ന പുഴുക്കലരി ആണ്ട അത് ആ അരി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് നാളെ
ഉം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആഹ് ആഹ് അപ്പൊ അങ്ങനെ ആഹ്ഹ ആഹ്ഹ
ചെല അത്യാവശ്യത്തിന് എടുത്ത് തേങ്ങായും ഉം ശർക്കരയും കൂടെ ഒന്ന് മിക്സ്
അരി കഴുകണം അല്ലേ അരി
ആഹ് അരി ആഹ് അരി കഴുകിട്ട് വ് വെ വെള്ളം തോരാ ആഹ് വറ്ക്കണം കരിയരുത് ബ്രൗൺ നിറമാവു അപ്പ അറിയാമല്ലോ നമുക്ക് ഒരു ബ്രൗൺ നിറം ആവുമ്പോ പൊടിന്ന പരുവ ആവുമ്പോ
ആഹ് എണ്ണയോഴിച്ചിട്ടണോ വറക്കുന്നേ
എണ്ണ ഒഴിക്കണ്ട എണ്ണ ഒഴിക്കേണ്ട
അല്ലാതെ അല്ലെ
അല്ലാതെ അല്ലെ വറുത്താൽ മതി വറുത്തിട്ട് പൊടി പൊടിക്കണം പൊടിച്ചിട്ട് ആഹ് അത്യാ അഥവാ ഏറെ വറക്കുവാണെങ്കിൽ അത്യാവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അരി മാത്രം പൊടിച്ചതു ഡപ്പയ്ക്കകത്തിട്ട് അട ച്ച്
അന്ന് അങ്ങനെ വെച്ച് കഴിയുമ്പോ അത് പൂ
ഇല്ലല്ല ഇല്ല നമ്മൾ വറക്കുന്ന സാധനമല്ലേ നമ്മ തേങ്ങ ഇ തേങ്ങ അത്യാവശ്യത്തിനല്ലേ തേങ്ങ ഇടുന്നുള്ളൂ ഈ
ആഹ് തേങ്ങ ഇടാതെ ഈ അരി തന്നെ പൊടിച്ചു വെക്കണം അല്ലെ
ആഹ് പൊടിച്ച് ഒരു ഡപ്പയ്ക്കകത്തിട്ട് വെച്ചിട്ട് അത്യാവശ്യ ത്തിന് എത്ര പേരുണ്ടോ അതിനനുസരിച്ച് തേങ്ങായും ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇതിലെല്ലാം ഒന്ന് ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കണം അപ്പോ എല്ലായിടും ഒന്ന് വ്യാപിക്കും
ആഹ് അഹ് ആഹ്
മറ്റേ അല്ലാതെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പന്നില്ല തേങ്ങയല്ലേ
എന്തൊ
നമ്മളിപ്പ അല്ലാതെ എല്ലാം കൂടി ഇപ്പൊ ആഹ് ചേച്ചി കൂടുതലിപ്പൊ ഉണ്ടാക്കി
ആഹ്
അന്നത്തെ ആഹ് ഉണ്ടാക്കിയ അന്നത്തെ എല്ലാം തേങ്ങ ഇട്ട് ഡപ്പക്കാത്ത് ഇട്ട് വെക്കുന്നത്ത് മൊത്തത്തി പന്നലാവും
ആഹ് അതെ അതെ ഇത് അരി തന്നെ പൊടിച്ചിട്ട് എടുത്ത് വെക്കണം ല്ലേ
അ ബ ആഹ് ആറീട്ട് തണു തണുത്തിട്ട് എടുത്ത് വെക്കണം അപ്പോ അത്യാവശ്യത്തിന് ചേച്ചിക്ക്ത് ഡപ്പക്കകത്തൊന്ന് എടുത്ത് ഉപയോഗിക്കുക
ഒന്ന് പരീക്ഷിച്ച് നോക്കണം
ആഹ് അങ്ങനെ വെച്ചിട്ടില്ലല്ലേ
ആഹ് ഇല്ല ഇതുവരെ വെച്ചിട്ടില്ലടാ
ആഹ്
ഏഹ്
ആഹ് അപ്പൊ നാളൊന്ന് പരീക്ഷിച്ച് നോക്ക
ആഹ് നാളെ സമയം കിട്ടുവോന്ന് അറിയത്തില്ല നാളെ കഴിഞ്ഞ് ഒന്ന് ഉണ്ടാ
എപ്പോഴേല് എപ്പോഴേലും ഒന്ന് നോക്കിയാ മതി നാളത്തേക്ക് മറന്നു പോവല്ലേയോ
ആഹ് ആഹ് ആഹ്